ഓഹ് ആഹ് കേൾക്കാം പറ്റ്ന്നുണ്ട്
ആഹ് എന്തായി എന്താ വിശേഷമൊക്കേ
ഓഹ് ഭയങ്കരമായ മഴ
ആഹ് മഴെയ്താേണ്ടിരിക്ക്യാ അവ്ടെ ലേ
ആഹ് വ്ടേംന്നെ രാവ്‌ലെ തൊട്ടേ മഴയാ രാവ്‌ലെ കാെർച്ചൊക്കെ തോന്ന് ഒര് പന്ത്രണ്ട് മണി തൊ ട്ട് ഭയങ്കര മഴാ
നിർത്താതെ മഴ പെയ്യാണ്
ഉം
ആഹ് ഇവിടെ അങ്ങെനെ മഴയില്ലാട്ടാ ഇവ്ടെ ഒന്ന് ചാ ഇവ്ടെ ഒന്ന് ചാറി പോവും ദേ ഇപ്പ ആഹ് പ്പ ദേ മഴ ഒന്ന് നിന്നിട്ട്ണ്ട് ഇനി കൊർച്ചയ്യ്മ്പം അങ്ങനെ പെയ്യും അങ്ങൻത്തൊരു മഴാ
ആഹ് നമക്ക് നല്ല മഴ പെയ്തിട്ട് ഇപ്പ ഒന്ന് തോന്ന് ഞ്ഞ് നല്ല കോളാെക്കെയുണ്ട്
അതേലെ ആഹ് മഴ ക്കാലം പിടിച്ചൂട്ടാ
മഴക്കാലം പിടിച്ച് നിങ്ങക്ക് മഴയത്ത് വെള്ളം കേറ്ന്ന ഏരിയ എങ്ങാണും ആന്നോ
അല്ല ഞങ്ങള് മഴയത്ത് വെള്ളം കേറൂലാ കൊഴപ്പുള്ള ഏരിയല്ലാ നിങ്ങടെയാ
നമ്മക്കും കൊഴപ്പ ഇല്ലാ മഴയത്ത് കാെഴപ്പൊന്നുംല്ലാ ഉം ആഹ് എന്തോ പ്രളയ സമയത്തൊക്കെ ഓരോര്ത്തര് അനുഭവിച്ച ബുദ്ധിമുട്ടൊക്കെ നമ്മള് കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട്
അതെന്നേ ഓഹ് എടെങ്ങേറാവും എല്ലാം ഇട്ടേച്ച് പോണ്ടേ
ആഹ് ഉള്ള
എല്ലാം നശിക്ക്യൂലേ ആഹ് എല്ലാ സാധനങ്ങളും പോയി ഒന്നേന്നൊട്ട് പിന്നെ തൊടങ്ങണ്ടേ
പിന്നെത്രാ ഫർണീച്ചറായാലും കുട്ടികൾടെ പുസ്തകവും ബു ക്കും എല്ലാം പോവും നമ്മളാ ഒര് ബുദ്ധിമുട്ട് മൻസ്സ്ലാക്കി ല്ലാ ഉം ഇങ്ങെനെ കേട്ടിട്ടെല്ലേ ഒള്ള് ആഹ് ഉം
ആയ്ട്ടില്ല എന്റെ പൊന്നോ ആ ഒരു ബു ദ്ധിമുട്ട് ചെറിയ പാടല്ല അത് ആഹ് നിങ്ങ്ക്ക് രണ്ടായ്ര്ത്തി പതിനെട്ട്ല് ര രണ്ടായ്ര്ത്തി പതിനെട്ടില് വെള്ളം കേറീട്ടില്ലാലേ വെള്ളം അന്നെല്ലാട്ത്തും മുങ്ങ്യ സമയത്ത്
ഉം ഉം നമ്മുടെ ഏര്യൊക്കെ കൊഴപ്പ ഇല്ലാത്തെ
കൊഴപ്പാെള്ളാത്തേ അഹ് ആഹ് ഇവ്ടെ അപ്പഴും കേറീല്ലാർന്നൂട്ടോ ഇവിടെയും വല്ല്യ ഇവ്ടട് ത്ത് വരേം കേറിയാർന്നു ആഹ് ഇവ്ടെ വരേം വ്ടെ കൊഴ്പ്പാെണ്ടായ്ല്ലാ
നമ്മടെ ഓർമ്മേല് അത്രേം വെല്ല്യ വെള്ള ഇതൊക്കെ കാണുന്നെന്നേ ആ സമയത്തല്ലേ വെള്ളപ്പൊക്കം ഒഹ് ആഹ് പത്‌നെട്ട്ല് ആൾക്കാര് ഇത്ര ബോട്ട്ലൊക്കെ കേറി പോന്നതും എന്തോ വെഷമവായ്ര്ന്ന് പിന്നെ ചെല ചെല ഏര്യേലൊക്ക്യാന്നേ വെള്ളം കേറുവെന്ന് അറിയാവുന്നവര് മഴക്കാലം വരുമ്പഴേ എല്ലാം ഇങ്ങനെ പാക്കെയ്ത് വെച്ചേക്കുവൊന്ന്
ആഹ് അങ്ങന അത് ആഹ്
വെള്ളം കേയറുവാണേ ഭയങ്കര മഴ വന്നാൽ വെള്ളം കേറൂലേ ആ സമയത്ത് അവര് ആഹ് ഈ ദുരിതാശ്വാസ ക്യാമ്പൊണ്ടല്ലൊ അങ്ങോട്ട് അങ്ങ് പോവും അവര് അങ്ങന അങ്ങ് ആലപ്പുഴ ബേസെയ്ത് പിന്നെ എല് എല് എല്ലാ ജില്ലേലും ചെല ചെല ഭാഗങ്ങളില് കാണും വെള്ളം കേറ്ന്നൊണ്ടാ
കാണും
ആഹ് അവര് പിന്നെ സ്വന്തം വീടൊക്കെ ആയണ്ട് ആഹ് അതെ അല്ല നമ്മ പിന്നെ അവര് സ്വന്തം വീടായോണ്ടത് ഉപേക്ഷിച്ച് വേറെ പോകാനും ഒന്നും അവിടങ്ങ് സെറ്റിലായവരില്ലേ. അവര്ങ്ങനെ നമ്മള് കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഓരോരുത്തര് പറയുന്നത് മഴക്കാലം ആവുമ്പോ ചെല ചെല സമയത്ത് പോവേണ്ടി വരത്തില്ല അവരിങ്ങനെ എല്ലാം സെറ്റെയ്ത് വച്ചേക്കുവെന്ന്.
ആഹ് എന്താ ചെയ്യണേ വർഷത്തിലിതിങ്ങനെ വരുമ്പോ ഒന്നാതി ഇപ്പ വർഷത്തിലും അല്ലല്ലോ എപ്പഴും എപ്പഴും എടക്കെടക്ക് മഴ പെയ്യാലേ
മഴ തൊടങ്ങിയാ ഇനി ആറു മാസം മഴയല്ലേ ആഹ് ആഹ് ബുദ്ധിമുട്ടാണ് പിന്നെ ഓരോരോ അസുഖങ്ങളും എല്ലാം വരത്തില്ലേ ഡെങ്കിപ്പനിയും എലിപ്പനിയും
അതാ ഇനിയിപ്പോ പനി ആയി തൊടങ്ങീട്ടുണ്ട് ദേ ഞങ്ങടെ ഏരിയേല് തൊടങ്ങി ഒരാക്ക് രണ്ട് മൂന്നേർക്ക് ഇപ്പേ പനി കേട്ടട്ട്ണ്ട്
ഒരു വീട്ടീ ഒരാക്ക് വന്നാ പിന്നെ എല്ലാർക്കും വരും.
പനി വന്നപ്പോള് പന്യാണെങ്കില് ഇപ്പത്തെ പനി എന്താ പന്യന്നെ ഒരാഴ്ചയോളം കെടപ്പായിരിക്കും.
ഒരായ്ച്ചയൊന്നും അല്ല ഒരു ചൊമ വര് പനി അങ്ങോട്ട് മാറുമ്പ ചൊമ വരും ആ ചൊമ വന്നാ ചൊമച്ച് ചൊമച്ച് രണ്ടാഴ്ച കെടക്കും.
അതന്നെ എ ഏത് മരുന്ന് കഴിച്ചാലും ഏക്കൂല മരുന്നഴിച്ചാ ഏക്കൂലാത്തൊര് ചൊമയാത്.
ആഹ് ആന്റിബയോട്ടിക് കയിച്ചാലു ഏക്കത്തില്ല ഈ നാട്ടുമരുന്ന് കയിച്ചാലു ഏക്കത്തില്ല. നമ്മള് പിന്നെ എനിക്കൊക്കെ ഒര് ചൊമ വന്നിട്ട് രണ്ടാഴ്ച്ച നിർ വിട്ടു മാറുന്നില്ല അവസാനം പനിക്കൂർക്കേന്നൊക്കെ പറയൂല്ലേ നിങ്ങളെന്താ പറയുന്ന ആഹ് ആഹ് അത് ക്കേട്ട് വെള്ളം പിടിച്ച് കുടിച്ച് അതൊക്ക ആവിയുണ്ട് എന്നിട്ടൊന്നും മാറത്തില്ല രണ്ടാഴ് ച്ച ഫുള്ള് ചൊമയായിര്ന്ന് ആ പനി വരുമ്പോഴേ ഒരു പേടിയ
ആഹ് അതന്നേ ചൊമ വന്നാ മാറൂല അങ്ങന് രു ചൊമയാ വര്നേ എന്തോരു നീർക്കെട്ടാ വീണേ
തൊണ്ട കുത്തി കുത്തി ചൊമയ്
അതെ അതെ എന്തായി ഭക്ഷണോക്കെ കയിഞ്ഞാ
ഉം ഭക്ഷണൊക്കെ കഴിച്ച് കഴിച്ചാ ഭക്ഷണൊക്കെ കഴിച്ചാ ഉം ഇന്ന് ഞമ്മക്ക് ചിക്കനായിര്ന്ന് ഇന്ന് ഞാറായ്ച്ച്യല്ലേ
ആഹ് ചിക്കൻ മേടിച്ച് മക്കളൊക്കെ എന്തിയെ
മക്കളൊക്കെ മോളുണ്ട് ഒരാള് ഹോസ്റ്റലിലാണ് മഴെയായൊണ്ട് എല്ലാരും ഇവടെ ഉണ്ട് വീട്ടിലുണ്ട്
ആഹ് എന്ന പ്പ ബിരിയാണി എന്തെലും സ്പെഷ്യൽ ഉണ്ടായോ അതൊ
ബിരി സാദാ ചോറാണ്
അതെല്ലേ ചിക്കൻ വെച്ച ആഹ് ഞങ്ങക്ക് ബീഫ്ടി ന്ന് ബീഫും മേടിച്ച് രസവും ഉണ്ടാക്കി ആഹ് അങ്ങനെ ഊണും കഴിഞ്ഞ് ഇവടെ ഇക്ക ഈ രാഷ് ശി കളിക്കാൻ പോക്കുണ്ട് ഹസ്ബൻഡ്.
ആഹ്‌ രാശി കളീന്ന് പർഞാ.
രാശിളീന്ന് പറഞ്ഞ രാശിക്കല്ലേ സേപ്പികളി ന്നാ അയ്ന പറയണെ എനിക്കും അറിഞ്ഞൂട ഞാനും കണ്ട
ചീട്ടുകളി ചീട്ടുകളി.
അല്ലാ സേപ്പികളി സേപ്പി ച്ചീട്ടല്ലാ. എന്ന് പർഞ്ഞാ രാശിക്കല്ലേ പണ്ടത്തെ രാശിക്കാ
എനിക്കറിയപ്പെട്ടുടാ അങ്ങനെന്നും.
അയിന് വേ വേറെ പേരുണ്ടാവും എനിക്കതറിയില്ല പണ്ട് ഈ ഉരുണ്ട് രാശിക്കാ ഒര്തിന്റെ ഉള്ളിലോട്ട് ചുമ്മാ അതിനകത്ത കറക്റ്റ് ആയിട്ട് ങ്ങനെ രണ്ട് ഞൊട്ടി ഇടുന്നെങ്ങാണ്ട് എനിക്ക് കറക്റ്റ് അറിയില്ല എന്റെ കളി എന്താന്നുള്ളത്.
ഓഹോ ക്യാരംസ് ബോഡ് പോലെ അല്ലല്ലേ ക്യാരംസ് ബോർഡ്
രാശിക്കാന്ന് പർഞ്ഞാ ഉരുണ്ടിരിക്കുന്ന സാനാണ് നമ്മളി ഈ ഒരു സോഡണ്ടല്ലാ എന്താണ്ട് ഒര് സോഡേനെ പേരും പറയാ സൊ ആഹ്‌ സോഡേന്റുള്ളില് ഉള്ള ആഹ്‌ ഗോലി ആഹ് അതന്നെ. ഗോലില്ലേ ഗോലി കളിക്കല്.
ഹാ നമ്മളയിന് ഗോലീന്നാ പറയുന്നേ.
ആഹ് അതെനിക്ക് ഗോലീന്ന് പെട്ടെന്ന് കേട്ടില്ല ഞങ്ങള് രാശിക്കാ രാശിക്കാ എന്ന് പറണെ അപ്പൊ അത് കളിക്ക്ണ്ട് അപ്പറത്ത് അപ്പൊ വീട്ടില് വെളിയിലിരുന്നാ അവര് ടറപ്പായി വൽച്ച് കെട്ടീട്ടുണ്ട്.
ഉം
ഇന്ന്പ്പ അങ്ങനെ മഴയില്ലാ വെറ്തെ ചാറ്റൽ മഴ അങ്ങ് വന്ന് പോയി പിന്നെപ്പ ഇപ്പ അങ്ങനെ പാറി ഇനി ഇച്ചിരി കയ്യുമ്പോ മഴ പെയ്യും അങ്ങൻത്തെരു മഴേണ്
ഓഹ്‌ ഓഹ് ഓ രാശികളി നമ്മള് ഓഹ്‌ നമ്മളതെയ് ഞാൻ ഇപ്പഴൊന്നും ആരും അത് കളിക്കുന്ന കണ്ട്ട്ടില്ലാ ഞാ ഞമ്മളൊക്കെ ഞാനൊക്കെ സ് സ്കൂള് പഠിക്കുന്ന ടൈമില് അന്നൊക്കെ പിള്ളേര് കളിക്കുന്ന കണ്ടിട്ടുണ്ട്, ഗോലി ആ ഗോലി കളീന്നാ ഞങ്ങള് പറയുന്നേ ആഹ്‌.
ഉവ്വ് ഇവരിപ്പോ തൊടങ്ങീട്ട് രണ്ടു മാസ ആയള്ളൂ വടെ തൊടങ്ങീ ട്ട് അപ്പൊ വീട്ടില് വെർതെ ഇരിക്ക്ണ സമയത്ത് വെർതെ കളിക്കാന്നും പർഞ്ഞവ ര് മൂന്നാല് പേര് കൂടി കളിക്കണം ആമ്പിള്ളേര് മൂന്നാല് പേര്ത് അവരാണുങ്ങള് കളിക്കുന്നത്.
ഹാ ഹാ ഹാ ഹാ പിള്ളേര് കളി
തിന്റെ ഡീറ്റെ ആഹ്‌ അതിന്റെ ഡീറ്റെയില് ഞൻ കണ്ടിട്ടില്ല വര് കളി ങ്ങനെ ഞാൻ അറിഞ്ഞിട്ടില്ല അപ്പ ഇക്ക ചോറീറ്റം കഴിഞ് ഹസ്ബൻഡ് അങ്ങോട്ട്‌ പോയിന്ന് പറയാണ്.
ആഹ് ആ.
മക്കള് ദേ ഇര്ന്ന് ടി. വി കാൻണ് അങ്ങനെ.
ആ ഹോംവർക്കല്ല സ്കൂള് തൊറക്കാറായില്ലയോ അവർക്ക് ഹോംവർക്കൊക്കെ കൊടുത്ത് വിടുവായിരുന്നോ?
സ്കൂള് തൊറക്കാറായി സ്കൂളിന്റെ സാനങ്ങളൊക്കെ ഇന്നലേ അമ്മണിയൊക്കെ മേടിച്ച് പുസ്തകം ഒന്നും മേടിച്ചിണ്ടായില്ല.
ആഹ് ഹാ ഹാ ഹാ.
അപ്പൊ ഇന്നലെ പോയി ഇമ്മ്ണി പുസ്തകൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് കൊറച്ചൊന്നും കിട്ടയില്ല കൊറച്ചൊക്ക കിട്ടി.
സിലബസ് മാറി അല്ല സിലബസ് അല്ല ടെക്സ്റ്റ് ബുക്ക് മാറിയോ?
ടെക്സ്റ്റ്ബുക്ക് മാറിയിട്ട്ണ്ട് പുതിയത് വന്നിട്ട് വാണം നയൻത്തിലെ ടെക്സ് റ്റ് മാറി.
ആഹ് ആഹ് ആഹ് എല്ലാ ടെസ്റ്റും മാറി എല്ലാ ടെസ്റ്റും മാറി എല്ലാ ടെസ്റ്റും മാറി അന്നേരം ഇനി ഇപ്പോ സ്കൂള് തൊറന്നിട്ടല്ലേ അത് കിട്ടൂ ആഹ് ആഹ് കിട്ടിയിട്ട്
അവർക്ക് കി ആ ഇവർക്ക് ഇനി സ്കൂള് തൊറന്നാ ഇവര് സി ബി എസിലാ
ആഹ് ആഹ് ആഹ് ആഹ്
അവന് നയൻതില് മൊത്തത്തില് മ ചേഞ്ചാണ് അപ്പ അതുകൊണ്ട് ഇവർക്ക് ഇനി വന്നിട്ട് വേണം നയൻതില് മാത്രം കിട്ടിയില്ല ഇവിടെ
ഓ സി ബി എസി നയൻതിലാണ് ഏറ്റവും പാട് ടെൻതിലേക്കാലും പാട് നയൻതിലാണ്
നയൻതില് ഭയങ്കര പാടാ നയൻതില് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വല്ല്യ ഇടങ്ങേറ അത് നമ്മള് ബേസ് കിട്ടാതെ പോയിട്ട് കാര്യവില്ല നയൻതില്
ആഹ് നയൻത് എന്റെ രണ്ട് മക്കളും സി ബി എസ് ഇ ആയിരുന്നു നമുക്കറിയാം നയൻത് നല്ല പാടാണ്
ആഹ് നയൻത് ഭയങ്കര ഇഡങ്ങേറാണല്ലേ ആഹ് ഇപ്പോ ടെൻത് അത്രേയും പാടില്ല
ആഹ് മാത്‍സൊക്കെ നല്ല പാടാന്ന് നയൻത്
നയൻതിലെ മാത്‍സ് അന്യായ പാടാ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങക്ക് ഒരു മോള് പത്തിലും ഒര മോള് ഒമ്പതിലും ആണ് ഇപ്പോ
ആണല്ലേ ആഹ്
അപ്പൊ അവളുടെ നയൻത് കഴിഞ്ഞ് അത് കാരണം എല്ലാവരും പറയുവാരുന്നു നയൻത് ഭയങ്കര പാടാന്നുള്ളതേ
ആഹ് ആഹ് ആഹ് ആഹ്
ഞങ്ങടെ അവിടെ നാത്തൂന്റെ മക്കളൊക്കെ അങ്ങനെ പഠിച്ചപ്പോ പറയാരുന്നു ഒമ്പതാം ക്ലാസ് ഭയങ്കര പാടാന്ന് പറയുവാരുന്നു അത് കാരണം പുള്ളി അങ്ങനെ നല്ലോണം നോക്കിയിട്ട് മാത്‍ സില് നല്ലോണ്ണം നോക്കിയായിരുന്നു
ആഹ് നയൻത് നല്ല പോലെ ഏഹ് നയൻത് നല്ലപോലെ അങ്ങ് പഠിച്ചു കഴിഞ്ഞാലേ പിന്നെ പ്ലസ് വൺ ഒക്കെ നയൻതിന്റെ കണ്ടിന്യൂഷൻ ആന്ന് പറയും
ആഹ് നയൻതിന്റെ കണ്ടിന്യുഷനാ പിന്നെ അത് തന്നെയല്ലാ സയൻസും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് അത് നമ്മള് കാണാണ്ട് പഠിച്ചിട്ട് കാര്യമില്ല നമ്മള് മ നസ്സിലാക്കി പഠിക്കുകയാ ചെയ്യണ്ടേ മക്കള് മക്കള് കൊറേ കാണാണ്ട് പഠിച്ചല്ലേ പൊന്നേ
ആഹ് ആ ആ ആ അയിന്റെ കാ ആ അയിന്റെ കൺസെ പ്റ്റ് മനസ്സിലാക്കി പഠിച്ചാലേ കാര്യമുള്ളൂ
ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഉള്ളീന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എഴുതാൻ കിട്ടണ്ടേ
ആഹ് പറ്റത്തില്ല അത് എല്ലാം നയൻതിലൊക്കെ ആണേലും ഈ സയൻസൊക്കെ ക്വസ്റ്റ്യൻ എല്ലാം വരുന്നത് ഔട്ട് ഓഫ് സിലബസ് ആയിരിക്കും പഠിച്ചോണ്ട് പോന്നതൊന്നും ആയിരിക്കത്തില്ല
അതെയതെ നമ്മള് കാ കാണാത്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും മിസ്സുമാര് തന്നിട്ടും ഉണ്ടാവില്ല പഠിച്ചിട്ടും ഉണ്ടാവില്ല
പഠിച്ചിട്ടുമില്ല പിന്നെ ടെസ്റ്റൊക്കെ നല്ലപോലെ വായിക്കുകയാണെങ്കിൽ അത് ബേസ് വെച്ച് എഴുതാൻ പറ്റും
ബേസ് വെച്ച് എഴുതാൻ പറ്റും അപ്പം അതുകാരണം ഇത്തവണ ഇപ്പം ഇപ്പം ഞാൻ ട്യൂഷന് ഇവളെ ഇവളെ ഒരാൾക്ക് ട്യൂഷൻ ആക്കി
ആഹ് ആഹ് ആഹ്
ടെൻതില് ട്യൂഷന് ഒരാള് പോകുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ നയൻതില് ഞാൻ തന്നെ നോക്കിയത് കാരണം ഞാൻ ട്യൂഷന് വിട്ടില്ല
ആഹ് ഓഹ് നമ്മള് ശ്രദ്ധിച്ചാൽ മതിയാവും ഉം
യൂട്യൂബിലെ ക്ലാസ് ഞാൻ കേട്ടിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുക ചെയ്തേ കഴിഞ്ഞ പ്രാവശ്യം ഇത്തവണ രണ്ട് പേരെയും ആക്കി ടെൻതിലെ ആളെ
ആഹ് ടെ ടെൻതിലെ ആളെ ആക്കിയല്ലേ പറ്റൂ
ടെൻത്തിലെ ആളെ ആക്കാണ്ട് പറ്റൂല്ല എന്താന്ന് വെച്ചെഴിഞ്ഞാൽ മാർച്ച് തൊടങ്ങി ക്ലാസ് അവർക്ക് മാർച്ച് തുടങ്ങിലെയന്ന് പറഞ്ഞയ്ഞ്ഞാ പിന്നീ സ് സ്കൂള് തൊറക്കുമ്പോ തന്നെ അവർക്ക് എക്സാം തൊടങ്ങും
ആഹ് ആഹ് ആഹ് ആഹ് അറിയ അറിയ അറിയ ആഹ് സ്കൂള് തുറക്കുമ്പോഴേ തൊടങ്ങു അതിന്റെ മാർക്കു എത്ര പ്രെസെന്റേജ് എടുക്കു അല്ലേ അത് ആഹ് ആഹ് എടുക്കു എടുക്കും ത് ആഹ് അതിന്റെ ആഹ് അതിന്റെ എത്ര ശതമാനാ ടുക്കും അത് കഴിഞ്ഞിട്ട് മന്ത്ലി ടെസ്റ്റിന്റെ എട്ത്ത്ട്ട് പിന്നെ അത് കഴ്ഞ്ഞ്ട്ട് ഹാഫ് ഇയർലി ക്സാമില്ലേ
ആ ഹാഫ് ഇയർലി എക്സാമ്
ആഹ് അതിന്റെ അമ്പത് സദമാനങ്ങട്ട്ട്ക്കും അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ അത് മറന്നു പോയി ഇപ്പോ
അങ്ങനെ ടോട്ടൽ എടുക്കുവല്ലേ ലാസ്റ്റില്
ആഹ് ലാസ്റ്റില് ഇതിന്റെ എല്ലാം കൂടെ ഒരു ആവറേജ് എടുക്കു അവര്
ഉവ്വാലേ ആഹ് അതെനിക്കറിയാപാട്ണ്ടില്ലാ യിരുന്നൂട്ടാ
ആഹ്
ആഹ് വേറെ ആഹ് വേറൊന്നുല്ലല്ലാ
ഉം വേറെ വിശേഷങ്ങളൊന്നു ഇല്ല പിന്നെട്ടെന്ത് കഴിഞ്ഞ് ഓഹ് ശരി ശരി എന്ന ശരി ഓക്കെ